ഹലോ
ആഹാ നീ എന്തരെയ്യ്ണ്?
ആഹാ എടീ എന്തായിന്ന് നിന്നെയിന്ന് കാണായില്ലായിര്ന്നല്ലോ? നീ ഭയങ്കര ബിസിയാണല്ലോ?
അതൊക്കെ ഫുള്ള് കോമഡിയാ ഇന്ന് നടന്നത് മൊത്തം
എന്തോന്ന് പറ്റീന്ന്?
ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ട് എനിക്കല്ലേ എന്റെരു ഫ്രണ്ടിന് ഞങ്ങള ആഹ ഞങ്ങൾടെ ഇവിടെ പോയി ഭയങ്കര മഴയാര്ന്ന്
ആഹ് നീ എന്നെ വിളിച്ച സമയത്തും ഭയങ്കര മഴയല്ലായിരുന്നോ?
ആഹാ നമ്മളെന്നും പോവുന്ന സ്ഥലത്തില്ലേ?
ആഹ
അവിടെ എന്തോ വരാൻ പോകുന്നൂന്ന് തോന്നുന്നു
എന്ത് പറ്റീടിയവടെ?
ഷീറ്റൊക്കെ ഇടണ്
ഓ ഓ ആഹ മേള പോലെയിരിക്കും എങ്കി
ആഹ അതെന്നെ
ആഹ് അപ്പൊ മേള തുടങ്ങാൻ പോവ്വാരിക്കും അങ്ങനെ നീ അവിട പോയതാ മേളെ പോയതാ?
അല്ല ഞാൻ അവ്ടെ പോയി എടുക്കാന്നും പറഞ്ഞു പോയി എന്നിട്ട് അവിടന്ന് എടുത്തില്ല നമ്മൾ ആദ്യം പോയ സ്ഥലത്തുന്ന് തന്നെ എടുത്തെ
ആര്ന്നാ
മേളേന്നല്ല
പിന്നെ
നമ്മളെന്നും പഠിക്കാനായി ട്ട് പോത്തില്ലേ
ഓ അവടെന്ന് ഓ അവടെന്ന് ആഹ് ആ അവടെ പോയിട്ട് എന്തോറ്റി
അവ്ടെ പോയിട്ട് ഒന്നും ശരിയായില്ല
ഇഷ്ടപ്പെട്ടില്ലേ
യെസ്
അങ്ങനെണെ ന്തോയ്ത് നീ പിന്നെ ന്തിനേടീ പോയത്
എനിക്കറിയാവ
എടെ അവിടെ വേറെ കടകളും ണ്ടായിരുന്നല്ലോ നിനക്ക് എല്ലാ കടയിലും കേറി നോക്കൂടായിരുന്നാ മഴയും പിടിച്ച് പോയിട്ട് ചുമ്മാ വന്നാ അത് കൊള്ള എന്നാലും നി മഴയും പിടിച്ച് പോയതിനെങ്കിലും ന്തെങ്കിലും ഉപയോഗം വേണ്ടായിരുന്നോ
സത്യം.
പക്ഷെ വെലക്കുറവിലൊക്കെ കിട്ടുവായിരുന്നല്ലോടീ നല്ല തുണികളൊക്കെ കിട്ടുവായിര്ന്ന്.
പക്ഷെ ഉദ്ദേശിച്ച് പോയ ഒരു മോഡലുണ്ട് അത് അവടെ എങ്ങുല്ല
കിട്ടിയില്ല അതാണ് കാര്യം പിന്നെ അത് നിനക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനെ റ്റൂ ഇതോന്നും ഒരു മാർഗോല്ലെങ്കി നിന്നെയാ നിനക്ക് ഇന്നാള് ഡ്രസ് എടുക്കണം പറഞ്ഞട്ട് എടുത്താ
അതെക്കെ എട്ത്ത് അതൊക്കെ സെറ്റ്
അതെങ്ങൻത്തെ ഡെസ്സ്‌ എടുത്താ
അത് പാവാടെ ഉടുപ്പൂ എടുത്തു.
പാവാട ട്പ്പു ന്നിനീ എട്ത്താ എങ്ങനെത് വാടെടുപ്പും വർക്കുള്ളതന്നെ അതാ അല്ലാ
വർക്കൊന്നൂല്ല ക്യാഷ്വലയി
ആ ക്യാഷ്യൽ ആ അത് കിട്ടണെങ്കി വരണം
ഞാൻ നോക്ക എനിക്ക് ക്ഷേ പഠിക്കാൻ വരാ എന്തോ പോലെ
അതൊക്കെ ഇട്ടൊണ്ട് വാടി അത് ക്യാഷ്വലല്ലേ അപ്പൊ പിന്നെ ഇട്ടൊന്ന് പറഞ്ഞഞ് കുഴപ്പൊല്ല.
ആഹ് നോക്കട്ട്
ഉം നീ അതൊ കിട്ടോണ്ട് വാ
പ്പൊ നമുക്ക് സ ഇപ്പൊ നമുക്ക് രണ്ട് മേളയായി
ആ അതെവ്ടെ
ഒന്ന് നമ്മള് പഠിക്കാൻ പോണ സ്ഥലത്ത് ഒന്ന് നമ്മുടെ സ്ഥലത്ത് യെസ് അതാണ് ഞാൻ പറഞ്ഞത്
അവെടെ മേള ആയിരിക്കൂല്ല അത് വേറെന്തെങ്കിലും ആയിരിക്കും.
ആഹ് വലുതായിട്ടൊക്കെ ഇടണ് ന്തിനു ള്താണെന്തോ ആഹ്
ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ന്തെങ്കിലും ഇത് വേറെ എന്തെങ്കിലൊക്കെ
പ്രോഗ്രാം വല്ലും ആണോ എന്തോ
യിരിക്കും അങ്ങനെയാണ് സാധാരണ വിടെ ഇടാറുള്ളത്. ഇല്ലെങ്കി മ്മള് കരയൂലെ അല്ലാതെ ഇത്രയും ദിവസം അതിനകത്ത് ന്തായാലും ഇടൂല ടീ ബെസ്സൊക്കെ വരാനുള്ളതല്ലേ
ആ അതു ശരിയാ പക്ഷെ ബെസ്സുകളൊക്കെ പ്പ ചരി ചാ ഇടണ നൂത്തല്ല ഇടണെ
ഇപ്പൊ താൽക്കാലികായിട്ട് ആ പ്രോഗ്രാം നടക്കുന്നതിന്റെ കൂടെ അനുബന്ധിച്ചായിരിക്കും നാളെങ്ങണോ ആയിരിക്കും നാളെ ഇരിക്കും മഴയെയും പിടിച്ച് എല്ലാം പാടുതന്നെല്ലെ
സത്യം ഇവിടത്തെ ഇവിടെ എല്ലാ സാധനങ്ങളൊന്നും വെച്ചില്ല കൊറച്ച് സാധനങ്ങളൊക്കെ വെച്ചുള്ളൂ ബാക്കിയൊക്കെ ഇനി വരണേ ഉള്ളൂ ളൊന്ന്
പാട്ട് ബുക്ക് ഉണ്ടാ ഇത് കറക്കുഞ്ഞാല് എങ്ങനെയാണ് നീ എന്ത് ചെയ്യും നീയാ അത് എങ്ങനാ നിനക്ക് വി ഐ പി പാസ് കിട്ടിയത്
അതെന്റെ ഇവിടത്തെ ഒരു മാമൻ പാർട്ടിയിലുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ആ മാമൻ എൻ്റെ അടുത്ത് ചോയ്ച്ച് ആഹ് വേണോ ചോദിച്ചാലേ എനി നീട്ടി തന്ന്
ഞാനും കൂടെ ഉണ്ടെന്ന്
അല്ല ആ ഒരെണ്ണത്തില് തന്നെ നാലു പേർക്ക് പറ്റും
ആഹ് ഫാമിലിയാണോ
ഉം
ഇനിയിപ്പ എന്തോ വേണം എല്ലാരും കൂടെ കറങ്ങ കറങ്ങൂലാലോ ഇന്നീ
വള്ളം ഉണ്ട് രണ്ടും ഉണ്ട്
എടി അവിടെ എന്തൊരെക്കെ സധനങ്ങള് ഫിറ്റ് ചെയ്ത്
ഈ ഇങ്ങനത്തെ കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ മൂന്നാല് എണ്ണം അത് മറ്റേ പിള്ളേർക്കുള്ളൊക്കെ സെറ്റ് ചെയ്ത്
ആഹ് എനിക്ക് ഇതൊക്കെ ചെടികള് വല്ലൊണ്ടെങ്കിൽ മേടിക്കണം റോസ് ഒക്കെ റോസ് ഒക്കെ കാണുവല്ലേ
മെയിന് ആയിട്ട് അതൊക്കെയാണ് അതും ഫ്രൂട്ട്സും
ഫ്രൂട്ട്സും ഉണ്ടാ
ആഹ് ചെടികളും ഫ്രൂട്ടസും ആണ് മെയിൻന്ന് പറഞ്ഞു
ഏഹ് ഫ്രൂട്ട്സൊക്കെ മേളെ ഇരിക്കും
എന്ന് വെച്ചാൽ സ്റ്റേജ് ഇല്ലല്ലോ അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തോ കാർണിവൽ ആണെന്ന് പറയണ്
ആഹ് ഓഹ് ആഹ് അല്ലാതെ സാ സാനങ്ങള് മേടിക്ക ഇല്ലേ അപ്പൊ തിന്നുന്ന സാനങ്ങള് വേറെൊന്നും ഇല്ലേ
തിന്നാനുണ്ടെന്ന് അലുവ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന്
ഉം ഒരു ദിവസം പോണം രാത്രിയൊക്കെ ഇരിക്കല്ലേ നൈസ്
ആഹ് ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് വരണം നീ അവിടെ ഇറങ്ങാതെ ഇവിടെ ഇറങ്ങണം
ഉച്ചക്ക് വന്ന ഞാൻ കറങ്ങാൻ പോകൂവോ പോടി ഞാൻ കറയും കൊണ്ട് ഇങ്ങനെ കറങ്ങുമ്പോത്ത്ന് എസ് ബി ഐ ടെ അവിടെ എന്റെ ബന്ധുക്കളും ആളുകളൊക്കെ നിക്കായിരിക്കും അപ്പ ആ അശോകന്റെ മോള് ന്ന് കറങ്ങണന്ന് പറയും കോമഡി ആയിരിക്കും
വെളിയിലോട്ട് പോണില്ലല്ലോ അവിടെ തന്നെ അടുത്തല്ലേ
ആഹ് നൈറ്റൊക്കെ ആയിരിക്കും നല്ലത് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലേ പ്രൊ കഴിഞ്ഞേന് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞേനല്ലേ പണ്ട്
അതിന്റെ ഒരു നോട്ടീസ് ഇവിടെ കിടപ്പുണ്ട് ഞാൻ നിനക്ക് എടുത്ത് അയച്ചു തരാം ആഹ് ആരുടെയൊക്കെ എന്തൊക്കെയുണ്ട് ഡാൻസ് ഒക്കെ ഉണ്ട്
ആഹ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കി കാണാൻ വരായിരുന്നു ദേവുനെ ആയിലെ പൊക്കിക്കൊണ്ട് വരാം
അതൊക്കെ ചെലപ്പോ ലാസ്റ്റ് ഡേ ആയിരിക്കും
ഉം പണ്ട് പാട്ട് എന്തിനൊക്കെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നുനല്ലടി ഇതാണ് ന്നട്ട് ആളുകളു ഉണ്ടലോ കാണാൻ
കുക്കിംഗ് മത്സരം ഉണ്ടായിര്ന്ന്
പത്സരുണ്ടാ
കുക്കിങ് മത്സരം ഉണ്ടായിര്ന്ന് ഇണ്ടായിരുന്ന് ഇവിടെ എന്റെ അടുത്തുള്ള മാമിക്ക ഫസ്റ്റ് കിട്ടിയ
എന്തെര് ഉണ്ടാക്കാൻ പറയോര്
ആഹ് അതെന്ത ബിരിയാണി എന്തെ എന്തെങ്കിലൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊട് ചെല്ലണം വെറൈ
ഉണ്ടാക്കിക്കൊണ്ട് ചെന്നാമതിയാ അവടെ വെച്ചല്ലേ അപ്പഇവര് കള്ളത്തരം കാണിക്കണല്ലേന്ന് എങ്ങനെ അറിയും
ആഹാ എനിക്ക് അയിനെപ്പറ്റി ഐഡില്ല ഇവർക്കാണ് എന്തയാലും കിട്ടിയത്
ആഹ് നീയും പോ നീ ഇത് ഉണ്ടാക്കിയ ഗ്രീൻപീസ്കറി
ആഹ് ഞാൻ ഇണ്ടാക്കില്ല
അത് എന്താ ഉണ്ടാക്കി നോക്കാത്തെ
ഇന്ന് ദോശയായിരുന്ന്
ഇന്ന് നീ തുണി എടുക്കുന്നേന്റെ ത്രില്ലയിപോയാ
ത്രില്ല്ലല്ല ഞാൻ അസൈൻമെന്റ് ഒക്കെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു
ട നീ അക്ഷയ് പൊണ്റഞ്ഞിട്ട് പോയാ അക്ഷയ് പോണർഞ്ഞിട്ട് പോയാ
അതൊക്കെ പോയി അത് പോയി
ഇനിയിപ്പ എന്തോവേണം
ന്നിട്ട് അസൈമെന്റ് കോപ്പി എടുക്കാൻ വിട്ടുപോയി
ആഹ്
ഫുൾ പ്രാന്ത് ആയിരുന്നു പക്ഷെ എല്ലാം ഫ്രീ ടിക്കറ്റ് ആണ്
ആഹ് അയ്നിപ്പന്ത് വേണം നാളെ ഞാനും പോവുന്നുണ്ട് പക്ഷെ ഒരു റിഗ്രറ്റ് തോന്നോടി ബേക്കിലോട്ടൊക്കെ ഇരുന്നാലേ ഒരു റിഗ്രറ്റ് തോ
ഏഹ് അത് സത്യം ഞാൻ ഏഹ് ഇങ്ങനെ ഫ്രീ ടിക്കറ്റ് എപ്പ വരുവന്നു നോക്കൂലേ അത് നീയും എടുക്ക്.
അത് ഇനി എന്തിന്
അപ്പഴത്തേക്ക് എപ്പ വരൂന്ന് അറിയാലോ എവിടെയൊക്കെ എത്തി
എനിക്ക് ആസാനം ഇഷ്ടയില്ലടീ ഞാ അല്ലാ ഇത് കേറി നോക്കിയാണ് ചെയ്യണ സമയങ്ങള് എന്തയാലും ഒരെണ്ണം തന്ന് ടൈം കിട്ടിയില്ലരാ രാവിലത്ത ടൈം ഇല്ല രാവിലെനിക്കില്ല രാവിലെ ഇതേ ഒള്ളൂ ഓപ്
നമ്മളിന്ന് ഇത് നോക്കിയാണ് ഏത് കടകളിൽ നിന്ന് എറങ്ങണത്. കോമഡി ആയിര്ന്ന്
ആഹ് അതിനെപ്പറ്റി അത് ഉപയോഗിച്ച് തുടങ്ങുമ്പക്കെയിനെപ്പറ്റി ധാരാണയുണ്ട് എന്തായലും നിങ്ങള് പോയിട്ട് മണ്ടത്തരം കാണിച്ചിട്ട് തിരിച്ചുവന്നലോ ഇനിപ്പ എന്തോ ചെയ്യും തുണിഎടുക്കാൻ
എന്നിട്ട് നമ്മള് ആദ്യം കേറിയ സ്ഥലത്ത്ന്നന്നെ എടുത്ത്
എടുത്താ
ഓ
ഞാ വിചാരിച്ച് എടുക്കാണ ചു
എന്ന് വെച്ച നമ്മളെന്നും പോവുന്ന അവിടന്നല്ല എട്ത്തത്
അല്ലേ ആഹ് ആദ്യ ആഹ് ഇവിടന്ന്
ആഹ് ഇവിടെന്നാ എടുത്തത് അവിടെപോയിട്ട് പിന്നെ ഇവിടെവന്നാ എടുത്തത്
അമ്മേന്റെന്ന് വഴക്കൊന്നും കേട്ടില്ലേ
ഇല്ല അങ്ങനെയൊന്നും പറയത്തില്ല
കാണിക്ക അവിടെ നല്ല കട ഇല്ല യിരുന്നാടി അവിടെൊക്കെ വില ഒരു നല്ല ഇതിന് കിട്ടണ തുണിയള്
പക്ഷെ ഈ അയിറ്റം ഇല്ല
ഇവിടന്ന് കിട്ടിയാ ഇറക്തി
ഇവിടെന്ന് കറക്റ്റ് കിട്ടിയില്ല ഏകദേശം ഒറ്റൊന്ന് കിട്ടി അതൊക്കെ മതിന്ന് പറഞ്
ച ചുര്ദാറാ.
അല്ല ക്രോപ്ടോപ്പ് ക്രോപ്ടോപ്പ്
അത് മീശോല
അതില അവര് ഒരു ആ അവർക്ക്ന്തോ നാളത്തേക്കുംങ്ങണ്ട്
അങ്ങനെ
അപ്പോഴത്തേക്ക് അവർക്ക് ഇന്ന് തന്നെ സെറ്റ് ആക്കണം
ആഹ് പെട്ടെന്ന് തീരുമാനങ്ങളായിരുന്നു.
ഉം
ഉം
ഒന്നാ ഞാൻ ഇനി പോവത്തില്ല ഇനി ഞാൻ പോവേ ചെയ്യില്ല
ആ വിടെ
ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തന്നാ ഒരുസ് ഓരോ സ്ഥലത്തിന്ന് ഗേൾസിന്റെ കൂടെ പോകുന്നതൊക്കെ ബോറ
ആ അത്‌ ശരിയാനടി മുതലെടുപ്പാണ് ചിലപ്പോഴക്കക്ക്
അല്ല പോസ്റ്റ് ആവണത്
ആഹ് അവർക്.
പിന്നെ ഫോണൊക്കെ നോക്കി . ആഹ് പിന്നെ മെറ്റേ ഇവിടെയില്ലേ?
എടി ന്നില്ലേടീ ശരി എന്നാ ഞാൻ നിന്നെ വിളിക്ക്യാമേ.
ആ ശരി
ഓ ശരി എന്നാ.